ആ
എന്തേ വർത്താനം
നല്ല വർത്തം പിന്നെന്തൊക്കെ
നല്ലന്നെ നമുക്ക് അഭിന്റെ കല്യാണം അടുത്ത ആഴ്ചാ ഇരുവാന്തി
ആ സെറ്റ് ആക്കണല്ലേ
സെറ്റാക്കണം
അല്ല അന്റെ ഫോണും ക്യാമറ ഒക്കെ റെ കേടാ
ക്യാമറ റന്റിന് എടുക്കേണ്ടി വരും എന്റെ ഫോൺണ്ട് ഇപ്പൊ ഫിഫ്റ്റി പ്രോ ഉണ്ട് ഡിസ്പ്ലേ പോയി കൊടുത്തതാ ഒരാഴ്ച എടുക്കും കിട്ടാന്
അല്ല ചെങ്ങായിന്റടുത്തുണ്ടോന്ന് തരാന്നൊക്കെ പറഞ്ഞിനി റെഡി ആക്കണേ സെവന്റി പ്ലസ് സെവന്റി പ്രോ ഉണ്ടോ ഒരുചെങ്ങായി ന്റെ എക് ത്രീ ഹഡ്രഡും ഉണ്ട് അത് കിട്ടോന്നു നോക്കാ
കിട്ടൊ നോക്ക്
കിട്ടിയ സെറ്റാണ് സാനം
ഉം പിന്നെ നമ്മ കല്യാണത്തിന് ഡ്രെസ് കോഡോ
സ്കൂട് മറ്റത്തെ എടുക്കാ നമ്മള അന്നെടുത്തില്ലെ മറ്റേ എടുപ്പ്
മോണിന്റെ നികഹിനെടുത്തോ
അതന്നെ
കന്തുറോ
ആഹ കന്തൂറ കന്തൂറ എന്താ പറയില്ലേ വേറെ എന്തോന്നും പറയണ്ടല്ലോ അയിന്
കന്തൂറെന്നാണ് പറേല്ല് ആ ആ അത ആ കുർത്ത കുർത്ത ആഹ് ബ്ലാക്ക് മെഡിസിനെടുക്കല്ലേ
അതല്ല വേറൊരു സാധം ഇപ്പ കളിക്കുന്ന സാധ ഇതുരെ പറ്റിയ മഞ്ഞ പോലത്തെ ഒരു സാനം മഞ്ഞള് ഹാഷ് കളറ്
ആഹ
അ കൂട മറ്റേ ഇമ്ക്ക് വണ്ടി റെന്റിനും കൂടെ എടുത്താണ്ടല്ലോ
വണ്ടി വേതാ കാർ എടുക്കാ ബൈക്കോ
താറ് മറ്റ്വല്ല രണ്ട് താറും മറ്റേ രണ്ട് ഫോർച്ചുണറും പറഞ്ഞിരുന്ന്
ആ
ഫുൾ ബ്ലാക്ക് ആയിട്ട് പിന്നെ ആ അതല്ല അത് മാതിരി പുതിയാപ്പിളക്ക് ബിയെൻഡബ്ള്യൂ ഒണ്ട് പറഞ് ബ എം ഡബ്ല്യു രണ്ട് താറ് രണ്ട് ഫോർച്ചുനർ അങ്ങനെ ആയിരുന്നു
ഓ മതില്ലോ സെറ്റ്
ല്ലേ നമുക്ക് ഒരു നാല് ഇത്
രണ്ടാളിച്ചല്ലേ
മണ്ടടിച്ചു മൂടേക്കാരം
ഓ സഫ്റ്റര് എത്ര റെന്റ് എത്രായിരുന്നേ
റെന്റ് ഒന്ന് എണ്ണൂറ്
ഒന്ന് എണ്ണൂറോ എല്ലെടാ അന്റെ ചെങ്ങായിടേന്ന് ഒന്ന് അഞ്ഞൂറിന് കിട്ടും
താവില്ലേ ബ്ലാ ബ്ലാക്ക് കിട്ടോ കിട്ടോ അത് കിട്ട്യാ മൊടേണ്
ബ്ലാക്കോ ബ്ലാക്കോ സിൽവറോ ഓടു. കൂടിയല്ലേ ആഹ് എന്നാ ഞാൻ ചോദിച്ചോക്കാം യെ നാലെണ്ണം ഒരേ സാധനം ട്ടോ അതേ പോലത്തെ കിട്ടോന്ന് അറിയില്ല
കൈന് ഒപ്പിച്ചല്ലേ ഞാൻ ഇവിടുന്ന് ഒപ്പിച്ച ബാക്കി
നയിക്കോ എവിടുന്നാ പാറമല ചോക്കുന്ന
ആറല്ലേ ഇവടെ കോഴിക്കോട് ഒന്ന് അവിടുന്ന് കൊണ്ട് വന്ന് ഒന്ന് അവിടുന്ന് ആ ആ എന്തായാലും ഉം പിന്നെ
ഉം കൽ കല്യാണത്തിന് ഫുഡ് മറ്റേ സാഗർ ന ല്ലേ അത
ഔ നാളെ കല്യാൺ യ്നാണത്. സുധാകർന്റെ പാവ അഅ്
സാഗർനെ ഏൽപ്പിച്ചാ നല്ലത്. ഇവൻ്റ് കാര്യങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിന്റെ ഫുൾ കാര്യങ്ങള് ഓല് നോക്യോളും പർഞ്. ഓഡിറ്റോറിയം ഔടെന്നാ പറഞ്ഞേ
ഓഡിറ്റോറിയം കീയർമ്പ്. കീയർമ്പ് എമ് എമ് ഓഡി
എമ്മ എമ്മിലാ ആ സൗകര്യം ഉണ്ടാവേ ക്കുലേ
ഇയാൾ പോയിട്ടില്ല
പോയി നോക്കനേ അ ചൈന്നേ മൂവായിം ആൾക്കാർടെ പരിപാടി പറഞ്ഞെ മൂവായിഴം ആൾക്കാർടെ പരിപാടി ഇങ്ങനെ എപ്പഴാ നമ്മൾ വന്ന്ട്ക
ശരിയാ അത്ര വലിപ്പം ഇലല്ലേ
ഉ അതിനത്ര അലക്കാറ് റോസ് ചെയന്ന് കൊണ്ടോട്ടി റോസ്യന്ന ആക്കാന്നൊക്കെ പറഞ്ഞണേ പോയി
അത് അവിടെ ഇട്ടന പറയും വേണ്ടല്ല വാടാവുമ്പം അയ്
അവിടന്നെ സുഖായിട്ട് മൂവായിരം ആള് ക്കെ സുഖയിട്ട് റോസൽ പോം പിന്നെ അവിടെ റെന്റ് കൂടുതലാണ് എം എംമ്മിനെ അപേക്ഷിച്ച് റെന്റ് കൂടുതൽ അവിടെനെ എം എംമ്മില് എത്ര എൺമ്പതിനായിരം എങ്ങല്ല എ സി യും കൂടി ഇട്ടാല് ഒന്നേകാല് ലക്ഷം രൂപ വേരാനുള്ളു
ഉള്ളോ ഒന്ന് ഒന്നര ലക്ഷം ഉള്ളൂ.
ആ ഏ സി അടക്കം ഒന്നര ലക്ഷം ഉം റോസൽ മൂന്ന് ലക്ഷത്തിന് മേലുണ്ട് ഇന്റർനാഷണലാണ് വ്യത്യാസുണ്ട്
ഉം
ഇബിടെ ഇബിടെ ഡിസൈനേ ള്ളു സൗകര്യം കൊറവാ
ആ എമ്മ മ്മ രണ്ട തട്ടാലേ ഇങ്ങനെ റോസി സിംഗിളണ്
നിങ്ങള്ണ്ടല്ലോ റോസിയോ അപ്പം ഓഡിറ്റോറിയം അങ്ങനെയാ ഫുഡ് ഫുഡക്കെ ഒരേ ഐറ്റം അല്ലെ
റെ നാല് രണ്ട് തരം ആടുവന്തിയും മറ്റേ ബീഫ് ബിരിയാണി
ബീഫ് ബിരിയാണിയാണോ? ആഹ് ആഹ്ആ
ചിക്കൻ കൊണ്ടാട്ട്
ചിക്കൻ കൊണ്ടാട്ട്
ആഹ് അത് മതിയല്ലോ പിന്നെ തേർഡ് ഇയറിനക്ക് പുതിയ ആപ്പിളിന്റെ സെയിം സാധനാ
സേം സാധനാ ഓഹ് എടാ
പിന്നെ ക്കാ ങ്ങിന്റെ പോയ്സ്
പരണം
ഉ സാഗർന്ന്തന്നെ ഓരോന്നെ ഒക്കെ നോക്കിയല്ലേ പിന്നെ അത്യാവശ്യം എക്സ്പീരിയൻസ്ള്ള പോസ് ആരിക്കും ഒന്നും വിഷല്ല പിന്നെ സ്റ്റേജ് പ്രോഗ്രാം തെയ്യാന്ന് ഏൽപിച്ചാ ഓന് പക്കായിട്ട് നോക്കും
അവരുടെഈവന്റ്
ഉം റോസയിലൊക്കെ എടുക്ക ണ്ടോല്ലേ
ഉം ല് വല്യ വല്യ ഇവൻ്റല്ലെള്ളൂ. ഡലീഷൻ്റെ മറ്റേ സാഗർനന്നെ ഫുള്ളട്ക്കല്
ഏഹ്
ഉംഹ്
എൻ്റേഷല്ല ആ ആഹ്ആ ആഹ് റിബു ഇപ്പൊ ഖത്തറിലല്ലേ അവനിപ്പ എന്നാ വരാ.
ഉംഹ് ഒറങീലെ
ഉം മോനി റിബു സിബു സിബു എവിടെ ജോർജിയെ അവിടെ എവിടാന്നുണ്ട്
മറ്റേത് ട്രക്കിന്റെതായിട്ടേ ബിസിനസ്സൊക്കെയായിട്ട് മ്മ്ഹ് മ്മ്ഹ് എന്തായാലും പക്കാണ്
പക്ക ആവണം. പരിപാടി കോളക്കരുത്. പിന്നെ അന്ന് പിറ്റേസാട്ട് നമ്മളെ ട്രിപ്പ് ഇരുപത്തൊന്നാം തീയതി തന്നെ രാവിലെ പോവും വയനാട്
പറയാം വയനാട് വയനാടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേറെ
അല്ല വയനാടാണ് മെയിന്. വയനാട് അന്ന്നമ്മള് അന്ന് ഇരുപത്തൊന്നാം തീയതി പോവും. ഇരുപത്തിരണ്ടാം തീയതി സുബൈക്കാനെ നമ്മള് ട്രക്കിങ്
പക്കാനന്തൻ
ട്രക്കിങ് ബോട്ടിംഗ് ഐറ്റംസ് ഒക്കെ ഇണ്ടായിരുന്നു. കായല് എന്തോ ഉണ്ടായിരുന്നു. പേര് പറഞ്ഞില്ല എന്നോട്
അത് കഴിഞ്ഞ് ഈ ഇരുപത്തിമൂന്നാം തീയതി ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട് ഇതിണ്ടട്ടോ കഴിഞ്ഞിട്ട്
വണ്ട്രല്ല ട്രിപ്പോ ആ അത് നമുക്ക് വണ്ട്രല്ല ഒക്കെ പിന്നെ ചർച്ച ചെയ്യാം അത് നട കോ
കായികത്ത നമ്മളൊക്കെ തന്നല്ലേ ട്രിപ്പിന്റെ ബാക്കി തന്നെല്ലേ വണ്ട്രല്ല
ഉം അന്നാ വേറെ ദിവസം ആക്കണ്ടി വരും നടക്കൂല ഒക്കോടെ നടക്കൂല ഈ കല്യാണം കഴിഞ്ഞ ഉടനെ വയനാടും. ഇല്ല നടക്കാതൊന്നുംല്ല. എന്നാലേ ഫണ്ട് ഷോട്ടൊക്കെ ഇണ്ട് എന്റെ ഫോണ് സർവീസിന് ഇപ്പോ ഒരു ഡിസ്പ്ലേ പോയല്ലേ അതിലൊരു ചോദിക്കണ നാപ്പതിനായിരം ചോയിക്കണ്ടേ ഡിസ്പ്ലേക്ക പിന്നെ ബെൻസില് ബെൻസ്ത് ചെറിയ പ്രശ്നുണ്ട്
ആ
എങ്ങനെ
ആ ബി എമ്മിന്റെ റെന്റെയ്
ആ പി എമ്മിന്റെ ആ കൊണ്ടിരും
കീശ്ശേരിന്നാ ഭാഗത്ത്ന്നവ്ട്ന്നോന്നല്ലോ പറഞ്ഞേ
ബി എമ്മോ ആഹ് കുഞ്ഞാന്റെ ചങ്ങായ്ന്റെ വണ്ടി
ആഹ് ക്ക സനം എം ഫൈവ് ആണ് എം ഫൈവ് വക്ക
ഏ അത് സ്പൾബറിന്റെ സ്പൾബറി സ്പൾബറെവ്ട്ന്നോ ഒപ്പിച്ചാർഞ്ഞു സ്പൾബറിനോട് റെഡിയാക്കിച്ചാ
ആഹ് ആഹ് ആ ചെ ങ്ങായി ആണല്ലോലെ
ആഹ് അത് കുഞ്ഞാനെ സ്പൾബറ് അങ്ങനെ റെഡിയാക്കിച്ചാ
ഓ ആ വേറെ ഏതൊരു കല്യാണത്തിന് സാനം ഉം പിന്നെന്തക്കെ?
പിന്നെന്താ അപ്പം അന്നങ്ങ പോം
ജ്ജ് ദാ ത് കണ്ടോ പടം കണ്ടോ
ഏത്
ദൃടം
ദൃടൊ ഇല്ല
കണ്ടില്ല്യാ ദൃഡം വന്ത് ല്ലാ മോനേ അയ്ന്റെ ക്ലൈമാക്സ്റ്റ് അറ്റ് പീക്ക് സാനാണ്. ഒരാക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തത് ദേ ഷൈന്റെ പുതിയ പടം. അയിന്റെ ക്ലൈമാക്സ് ഒരാക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല.
ഏഹ് ജ് അഅ് ഓ ടി ടി എറങ്ങീലല്ലോ?
ഒ ടി ടി എറങ്ങീ ഞാൻ ഇ ഇന്നലെ കണ്ടല്ലേ. ഒ ടി ടി എറങ്ങി. ദൃഢം കണ്ടില്യാ. ആ പ്രൊജക്ടർലാ കണ്ടത്. പ്രൊജക്ടറിൽ കണ്ടു. പക്ഷെ, അയിനത് തുല്ല്യാ. ഇൻക്ക് പ്രൊജക്ടർല് കാണങ്ങെ സ്ക്രീൻ പ്പം കിട്ടണം സ്ക്രീന് വൽപ്പം കിട്ടുമ്പോ ക്ലാരിറ്റി കിട്ടില്ല്യാ സ്ക്രീൻ ചെറുതാക്കും ക്ലാരിറ്റി ഇന്നച്ചൻ കപ്പ് കിട്ടിട്ട് കാരല. അപ്പ ഞാന് മറ്റേ സീക്കർ പീക്കർ മതി ഫോൺ വെച്ചട് അജാതി സാനാ
പ്രോജക്ടർല്ല് ഇപ്പം പടം കാണാണ് അത്ര സുഖള്ള പരിപാടിയല്ലല്ലേ
ഉം കളിക്കാൻ നടക്കള്ളൂ
മ്
പറ്റും നമ്മൾ കസിൻകേ കസിൻസെല്ലാരൂടി കൂടിരുന്ന് ഗാണണം പ്രൊജക്ടർ പറ്റും അല്ലാ ഇപ്പം ഒറ്റക്ക് ചടപ്പടോ ഗാണാൻ സുഖല്ലാ അങ്ങട്ട് വരുവല്ലോ
ഉം പർപ്പൂന്ന് റെഡിയ ആക്കാ അയ്ഏതാ പ്രൊജക്ടർ ഏതാ
അത് പി വി സീറോ തുടങ്ങന്തോ സാധനമാണ്
പി സീറോ വൻണ്ണാ ടുവോ
അയ്യായിരംറുപ്പിന്റെ സാധനമാണെങ്കിലും ഏഴായിരം സാദനം കൊഴപ്പില്ല
ഏ ഏയ് റുപ്പികൾഉണ്ടല്ലേ അത്യാവശ്യം ഫോർ കെ വൺ വൺ എറ്റി ഫുൾ എ ച്ച് ടി ഇട്ടാ മതില്ലേ
വിളിച്ചു ഫേർ ട്ടും റക്കല്ല ഇരിക്കട്ടും ഇരിക്കട്ടും ഓ ഇപ്പൊ ചെങ്ങായിമാര വക്കാണ് സാധനം
ഉം
ആ ഇന്നാ പിന്നെ എന്തൊക്കെ
പിന്നെന്താ കുഴപ്പൊന്നില്ല എന്നയ്ക്കേട്ടെ നമ്മുക്ക് ഈ് ഇജ് പത്തൊൻബാന്തി തന്നെ വാ ഇരുവാന്തി
ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടക്കട്ടെ തലേന്ന് വരാം തലേന്ന് വരാം
ഏഹ് ആഹ് ആ പിന്നെ വ ണ്ടി ഞാന് ആ ഇരുവതാന്തിയ്ക്ക് എടുത്താ പോരെ പത്തൊമ്പതാം തീയതി ഞാൻ വെറുതെ എടുക്കണോ? ഉം ഇരുപതാം തീയതി എടുക്കുന്നൊ പിന്നെ ചങ്ങായിയാവുമ്പോ തലേന്ന് കൊണ്ടോന്ന് ശെച്ചട്ട് ഒന്നും പറയോന്നില്ല കൊണ്ടോയിക്കോ പറയും. ഉം ഉം പിന്നെ രണ്ടെണ്ണം എനിക്ക് കൊണ്ടരാനില്ല
ഉം അപ്പ ഞാൻ ഇജ്ജ് ബാ മറ്റോട് മറ്റോര് റെ റെബുനാരെ വിളിച്ചോ ശരിയാണ് അത് റെബുനാര് ഇത് റി ബൂനാരെ വിളിച്ചോണ്ടി ഞാൻ നിപ്പെരു മ ചെറിയാ ഇവടെ ആ അവനു വേണ്ടി ചാ കൊണ്ടോട്ടീന്ന് പറ്റും ഞാൻ അവിടെ നെച്ചു ഞാനും എടുത്ത് കൊണ്ട് വരാം ഒന്ന്. ഉം ഉം
എന്നായ്ക്കോട്ടെ.
എനയിക്കോട്ട
ഏ ആ ആയിക്കോട്ടെ ബൈ